ഹലോ
ആഹ് കേൾക്ക്ണില്ലേ
ഓഹ് കേൾക്കുന്നുണ്ട്
ആഹ് എന്തൊക്കെണ്ട്
എന്തൊക്കെ ഇങ്ങനെ പോകുന്നു അവിടെയോ
ഇവിടെ അങ്ങനെന്നെ മഴ ഇല്ല ഇപ്പൊ രാവിലൊക്കെ നല്ല മഴേയ്ന് ഇപ്പോ കുറവുണ്ട്
ഏഹ് ഇവിടെ അങ്ങനെതന്നേയ്ന് രാവിലെ നല്ല മഴ ഉണ്ടായീന്
ആഹ്
ഇന്നൊക്കെ ഉള്ളിലാണ് സിക്കിയതൊക്കെയ്
ആഹ് ആഹ് ആഹ് ഇവിടെ അങ്ങനെയാ ഞങ്ങള് മോളില് കൊണ്ടുപോയിടലാ
ഉം ഇവിടെ അങ്ങൻതന്നെയാ മോൾള്ള് ആതിനായിട്ടുള്ള സ്ഥലണ്ട് അപ്പം അവിടെക്കെ അയല് കേ കെ ട്ടിങ്ങാണ്ട് ഇഞ് കൊറച്ചഴിഞാല് റൂമിലും, ഹാളിലും എല്ലോട്ത്തുഞ് അയലെക്കാരം
അതന്നെ ഒണങ്ങി കിട്ടൂലല്ലോ
ഒണങ്ങി കിട്ടാഞ്ഞാല് പിന്നൊരു ചു ഒരു വേറൊരു മണാണല്ലോ?
മടക്കി വെക്കണെങ്കില് നല്ലോണം ഒണങ്ങണല്ലോ പിന്നെന്താ ഭക്ഷണൊക്കെ റെഡി ആയോ?
ഭക്ഷണൊക്കെ റെഡി ആയി കഴിച്ചിട്ടില്ല അവിടെ കഴിച്ചോ?
ഇല്ലല്ല കഴിച്ചില്ല കുൾച്ച് വന്ന്ങ്ങെനെ ഫോണ് ട്ത്ത് നോകിയെതാ
ഏഹ് എന്താ ഫുഡെന്താ സ്പെഷ്യല്ണ്ടോ?
സ്പെഷ്യലൊന്നുല്ല മക്കളൊക്കെ സ്കൂള് പോയിണ് അപ്പോ ഞാനന്നൊള്ളൂ അപ്പങ്ങനെ വല്ലാതൊന്നും ഇണ്ടാക്കിട്ടില്ല
ഏഹ് എന്തൊക്കെ ഇതൊക്കെണ്ടാക്കുവോ ഫുഡെല്ലും ഇണ്ടാക്കോ?
ആഹ് എല്ലും ഇണ്ടാക്കേണ്ട് പിന്നെ ചോറ് പിന്നെ ചക്കൻ്റെ കൂട്ടാം വെച്ച്ണ്
ഏഹേ
അപ്പോ പിന്നെ ഇണ്ടാക്കിട്ടില്ല ആഹ് ചക്കെണ്ടായിന് അപ്പഹ് ഇന്നലെട്ത്ത് വെച്ചതേനി എരിഞ് ഫ്രിഡ്ജ് വെച്ചേ നി അപ്പൊ അത് ന്ന്ട്ത്താണ്ട് ഏഹ് മക്കളൊന്നും കൂട്ടൂല അരീല്ല ഞാന് ചെ എട്ത്താ ചൊളൊ ട്‌ക്കെ ഫ്രിഡ്ജ് വെച്ചിനിയെ അപ്പൊ പിന്നെ വേഗമ്മക്ക് എടുക്കല്ലോ? ആവ്ശ്യംണ്ടാവുമ്പോ
ആഹ ആഹ അല്ലെങ്കി പിന്നെ എപ്പളും ആ ചക്കപ്പണിയെട്ത്താലൊരു ഗതിയെടെല്ലേ?
അതന്നെ ആ മടി വരും അപ്പൊ പിന്നെ എടുക്കൂല്യ പച്ചാകുമ്പോ കൊറച്ചെടുത്ത് വെക്കും ഫ്രിഡ്ജില് ഇന്നാവിശ്യംണ്ടാവുമ്പോ എടുക്കല്ലോജാര്ച്ച്
ഷിപ്പ ചക്ക ഏകദേശെല്ലോട്ത്തും കഴിഞ്ഞു തൊടങ്ങീണ്ല്ലേ?
ആഹ് ഏകദേശം തീർന്ന്ണ് അഹ്പ്പങ്ങനെ പിന്നെ അ കാണുമ്പോ വെറ്തെ കളയേണ്ടല്ലോജാര്ച്ച് ങ്ങനെട്ത്ത് വെക്കും
ഏഹേ
പിന്നെ മക്കളൊന്നും പിന്നെ തിന്നൂല്ല മക്കളൊന്നും
എത്ര മക്കളാ?
ഇൻക്ക് നാലാള്ണ്ട്
എഹ് നാലാള്ണ്ടോ?
എല്ലാരും പഠിക്കാണ് ഒക്കെ പോയിണ് സ്കൂക്ക്
ഏഹേ
അവ്ടെ മക്കളൊക്കെല്ലേ?
ഇക്കൊരാളൊള്ളൂ
ആഹ് ചെറുതായിരിക്കും
ആ നഴ്സറീല യു കെ ജി ലാ ഓനും പോയിണ്
ആഹ് ആഹാ അഹ് ശെരി
ഉം മ് എങ്ങനെ ചക്കക്കൂട്ടൻക്ക് എങ്ങനെ കുക്കർലാ ഇണ്ടാക്കല് അതോ?
കുക്കർല് വെക്കേണ്ട് പിന്നട്പ്പത്ത് രണ്ട് സൈസും വെക്കും ചെല സമയത്ത് ടൈമില്ലാഞ്ഞാലൊക്കെ വേം കുക്കറില്ടും
മ്
ചെൽപ്പങ്ങെനെ അടുപ്പൊക്കെ ഒയ്‌വ്ണ്ടെങ്കിലങ്ങനെ വെക്കും ചട്ടിയിലാക്കി
ഏഹേ എങ്ങെട്ടയ്ക്കെങ്ങനെ മീൻ കറിയോ?
ആഹ്, മീൻ കറി, ചിക്കൻ കറി, ക്കെ ണ്ടായമ്പോ, അധികം ഒന്നും കൂടി ടേസ്റ്റ് ആണ്.
അതെ, ആഹ് ന്തെങ്കിലും ണ്ടാവണം. ന്നാലേ? ഒറ്റ, ആഹ്, ഒറ്റക്ക് തിന്നാൻ കഴിയൂല്ലത് ചക്ക പൊരിക്കാറുണ്ടോ?
ഓ, ചക്ക അങ്ങനെ രണ്ട് മൂന്നു പ്രാവശ്യം പൊരിച്ന്. മക്കൾക്ക് ഇഷ്ട അങ്ങനെയൊക്കെ ച ക്ക, പൊരിച്ചതായതും. അ കൂട്ടാൻ ഒന്നും ആഹ്, സ്കൂളട്ട് വരുമ്പോൾ ഹ് ഹ്
അപ്പൊ, നിങ്ങള് അത് പൊരിച്ച് എങ്ങനെ പൊരിക്കല്?
അത്, പിന്നെ, മുളകും ഇതും, ഇട്ടാണ്ട് വെളിച്ചെണ്ണേല്. ആഹ്, പോക്കപ്പം, പൊരിക്കണം. നമ്മുക്ക് ല്ലെങ്കി വേഗം കൊയിഞ്ഞ് പോവും.
ആഹ്, ഏ അങ്ങനെണ്ട് ല്ലേ? ഞങ്ങിന്നാള് കൊറേ പൊരി ചെച്ചീന്നു ട്ടാ? പിന്നെ, പിറ്റന്ന് നോക്കിയപ്പോക്കന ഒക്കെ കൊഴഞ്ഞിക്ക്ണ്.
ആഹ്, ടേസ്റ്റ് പോവും. ഞാനുംവിടെ ഇൻ ക്കറില്ലനീ. ഞാൻ കുപ്പീലിട്ടേച് അപ്പൊ, ഒര് ടേസ്ട്ടുല്ല. അപ്പൊ ഇന്നോട് ഒരാൾ പറഞ്ഞ അങ്ങനെ അപ്പോക്ക അപ്പ പൊരിക്കാനെ പറ്റുള്ളൂ. അഹ് പെട്ടെന്ന്ങ്‌ട് കൊയഞ്
പക്ഷെ കടെന്നൊക്കെ കിട്ടുമ്പളേ..
ആഹ്, കടെന്നു എന്തണ അറില അങ്ങനെ നല്ല നെരിച്ചിൽ ഇണ്ടാവേണ്ട്.
ഇത്ര ദിവസം ആ ഭരണി ഫുള്ള് കൊണ്ടോയിടൂലേ. ന്നിട്ട യ്ന്നു ങ്ങനെ വാരി കൊടു കലല്ലേ
ആഹ് അയിന്റെ ട്രിക്ക് എന്താന്ന് ഓരോടന്നെ ചോയ്‌ക്കേണ്ടി രും. ഉം, ആഹ ന്നെല്ല, ഉണ്ടാക്കണ സ്ഥൽത്ത് അയ് എന്താണവ അങ്ങനെ? ഞാനഹ് കണ്ടപ്പോ ങ്ങനെ മക്കള്ങ്ങനെ പറയും മ്മാ ചക്കപ്പൊരി ണ്ടാക്കാ ചക് ചക്ക വെറുതെ ങ്ങനെ കാണുമ്പോളെ അപ്പൊ അങ്ങനെ ണ്ടാക്കി നോക്കിന് ഞാൻ ഒന്ന് അപ്പൊ നല്ല രസുണ്ടായിന്
അപ്പൊ നല്ല ആഹ് ആഹ് മൊരിച്ചില് ണ്ടാവുമ്പോ, നല്ല രസാണ്
ആഹ് അപ്പൊ നല് ആഹ് പെട്ടെന്ന് തീരും ണ്ടാക്ക ങ്ങന ച ട്യില് ഇടാനയുവില്ല പാത്രതിക് അങ്ങനെ മക്കള് തിന്നും മറ്റത് അങ്ങനെല്ല തണുത്താല ർക്കെറ്റെ വണ്ടോണ്
ഇടുംബ തോനെ ണ്ടാവും.
ആഹ്, അതിങ്ങനെ കൊറേ ടൈമില് നമ്മള് പണി ട്ക്കണം.
ആഹ്, അതാണ് ഗ്യാസ് മേലൊന്നും ണ്ടാക്കാൻ വെക്കരുത്, ഗ്യാസ് വേം തീരും ചെയ്യും.
ആഹ്, പെട്ടെന്ന് തീ പ്പെനെ ഗ്യാസിനൊക്ക ബുദ്ധിമുട്ടാണല്ലോ? കൊർച്ച്. വെലിം കൂടുതല്, പിന്നെ കിട്ടാനും പെട്ടെന്ന്. ഞാന്. ചെല്പ്പൊക്കെ? രാവിലൊക്കെയണ അടുപ്പത് ണ്ടാക്കും. വൈകുന്നേരം ഒക്കെ പിന്നെ തീ മൂട്ടാനും മഡ്യാണ്.
ആഹ്, ഈ രാവിലെ പിന്നെ മൂട്ടി കഴിഞ്ഞാ പിന്നെ, ഓരോന്ന് ഓരോന്ന് ങ്ങനെ ആഒക്ക്, ഇടുമ്പോത്തിന് ഓരോന്ന് രോന്ന് വെച്ച് കഴിഞ്ഞാ നമ്മള പണിം വേം തീരും.
ആഹ്, ആ സമയത്തൊക്കെ ണെങ്കി അട്പ്പത്ണ്ടാക്കും, എല്ലെങ്കി. പിന്നെ, വൈകുന്നേരായ മടിയാണ് ത്ര നമ്മള് ന്തായാലും തീ മൂട്ടനെക്കെരു മടിയാ....
മൂട്ടാതെ പിന്നെ മൂട്ട്മ്പോ ഒരുകതിയേടാ ണ്. ത്തിയതാണ്
ആഹ്, പിന്ന ങ്ങനെ ഒക്കെ മാണ്ടേ പിന്നീ തുടച്ച് നന്നാക്ക അങ്ങനെ. ആഹ്, ങ്ങനെ ചോറൊക്കെ പിന്നെ അടുപ്പതെന്നെവെക്കും രാവിലെ തീയൂട്ടും എന്നും..
ഉം, രാവിലെ പിന്നെ എന്നും ഇവിടിം തീയൂട്ടും. തീ, മൂട്ടീകഴിഞ്ഞാൽ പിന്നെ രാവിലെ ആ പിന്നെ അത് കഴിഞ്ഞപ്പുകനും പിന്നെ ചോറാക്കി കഴിഞ്ഞാല് പിന്നെ കറി വെക്കും പിന്നെ കഴിയുമ്പോത്തിനെ ഉപ്പേരിക്കല്ല എടുത്ത്‌യിച്ചാ ഉപ്പേരിയാവും അങ്ങനെ വേവി ഉണ്ടാവും
പിന്നെ ചുടുവെള്ളമൊക്കെ എപ്പോഴും ഉണ്ടാവൂലേ നമ്മള് തീ കൂട്ടിയാല് മറ്റേ അലവാഴുമപ്പോ നമ്മള് ഇപ്പോ ചുടു വെള്ളം വേണ്ടോക്ക്, മഴ ആവുമ്പോ ഇങ്ങനെ ചുടുവെള്ള ഒക്കെ കുടിക്കണല്ലേ മറ്റേ എനിക്കാണെങ്കിൽ പിന്നെ എപ്പോഴു തണുത്ത ഇപ്പ പിന്നെ തണുത്ത വെള്ളം ഒന്നും വേണ്ട
ചുടുവെള്ളം അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണ്ടി ഇപ്പൊ ചായ ആണല്ലോ വൈകുന്നേരം ആയാലും നമക്ക് ചായക്കാണെങ്കിലും അതിന്ന് വെള്ളം എടുത്താൽ മതിയല്ലോ
ഉം പിന്നെ തിപ്പിച്ചാറിയ വെള്ളവും ഒക്കെ ഉണ്ടാവല്ലോ ' ഏ ഇപ്പങ്ങെ അടുപ്പ
അ ഞങ്ങളിങ്ങനെ അങ്ങനെ തന്നെയാണ് കുറച്ച് വെള്ളം ആദ്യം മൊന്ന് തെളപ്പ പിച്ചുകാണ്ട് എടുത്ത വെക്കും
ആഹ
ഫ്ലാസ്കിലോട്ടും പിന്നെ കുടിക്കാനൊക്കെ ആയിട്ട് അങ്ങനെ എടുത്ത് വെക്കും, പിന്നെ അതില് വെക്കും ഇനിയിപ്പ ആർക്കെങ്കിലും കുളിക്കാനൊക്കെ ഇപ്പൊ തണുപ്പ
ആഹ അതെ ചീന്ന ചെറുന്തനെ ചെറിയ മോക്ക് എന്നും മദ്രസ ഇണ്ടാവും ഓള് ചുടു വെള്ളം വേണോ പറയു രാവിലെ കുളിക്കണേ ആറണി ആറരയ്ക്കെ ഏഴരൊക്കെ ക്ലാസുള്ളേന് അപ്പൊ ഞാൻ ചോദിച്ചിണ്ട് വെള്ളം ഇണ്ടാക്കും മോള് പിന്നെ സങ്കട പാവം തോന്നും ചെയ്യും രാവിലെന്നാവുമ്പളെ മദ്രസക്ക് പോകുമ്പോനാണ് കുളപ്പിക്കുവത് ആഹ് അങ്ങനത്തതാണ് അങ്ങ് കരയും അപ്പ പിന്നെ രണ്ടീസം ണ്ടാക്കിനി ചെറുതായിട്ടൊരു പനി ണ്ടായിനി രണ്ടീസം മുന്നേ അപ്പൊ പിന്നേ ഇപ്പ എന്നും വാണം
അതാള്ളത് ഓൽക്ക് ചേലാക്കി കൊടുത്താ പിന്ന എന്നും അതാണ് രാവിലെ അത് പിന്നെ ഗ്യാസ്മ്മേ വെക്കേണ്ടിരിയെ
ആഹ് ആഹ് അതാണ് ആവൂല അപ്പം ഞാൻ കരണ്ട് അടുപ്പ് മേല്ഒക്കെ വെക്കും ഇപ്പം പിന്നെ പെട്ടന്ന് ങ്ങണ്ട് ആവും ചൂട് ആയാല് കൊറച്ച് വെള്ളട് പാറ്ന്ന് ആഹ് അതന്നെ ആഹ് തണുപ്പൊന്നാണ്ട് പോയാല് കൊഴപ്പണ്ടാ അപ്പ നല്ല സുഖാണല്ലോ ആ നേരം ചുട് വെള്ളം ചെറിയൊരു ചൂട്ണ്ടയാ ആഹ് അപ്പൊ നോളോളി ഒന്നും ണ്ടാവൂല മറ്റേ ഭയങ്കര കരചിലാ എല്ലെങ്കിൽന്നെ ഞാൻ മഴയാവുമ്പോ എണീക്കാനന്നേ ഇല്ലില്ല പിന്നെ ടൈമ് ഇല്ല പിന്നെ ഒമ്പേരാവും മദ്രസ വിട്ട് പിന്നെ ചായടിച്ച് അപ്പ് പ്പന്നെ പോണ്ടേ പത്തണി പത്തേക്കാല് ആവുമ്പോത്ത് സ്കൂള് എത്തണം അത് രാവിലെ തന്നെ ഉറക്കോക്കെ പോവല്ലോ മദ്രസക് ഓരോ നിമിഷം കിട്ടല്ലോ യാരിച്ച് രാവിലെ ന്നേ കുളിപ്പിക്കും മറ്റേ അങ്ങനെ ഭക്ഷണം കയിക്കൂല്ല കുളിയാണ്ട് കഴിഞ്ഞാ ഉശാറാവും
അതാണ് കുളിക്കഴിഞ്ഞാ പിന്നെ ഒരു നമ്മക്കായാലും ഒര്
പിന്നെ നമ്മക്കൊരു റാഹത്താണ് ഡ്രസ്സ്ക്ക ങ്ങണ്ട് മാറ്റിയി പിന്നെ കൊഴപ്പല്ല രാവിലെ നമ്മള് കൊറച്ച് എടങ്ങറാവും ഹ് ഹ് രാവിലെ കൊറച്ച് ഊർജംവാണം മ്മക്ക് ഹ് ഹ് ആഹ് ജ് മ മക്കള് അങ്ങട്ട് നീക്കൂല ഈ മഴായിട്ടേ തണുപ്പും
ആഹ് ഞമ്മക്കോ മടിയാണ് പിന്നെ ഓല പറഞ്ഞിട്ടും കാര്യല്ല
ആഹ് നമ്മള് പിന്ന നീക്കണല്ലോ മക്കള് വിചാരിച് ഒര് ലീവ് വെള്ളിയാഴ്ചൊക്കെ ഭയങ്കര ഇഷ്ട ഭയങ്കര കടക്കുമ്പോളേ സന്തോഷാ രാവിലെ എണീ ക്കണ്ടല്ലോ വിയാരിച് മക്കള് മദ്രസും ഇല്ല ചല ദിവസം സ്കൂൾ ണ്ടാവും ഇവിടെ പിന്നെ വെള്ളി ഒഴിവാണ് ചെലെ വെള്ളി ക്ലാസ് ണ്ടാവും അങ്ങനെ
ഏ അങ്ങനണ്ടോ ഇവിടൊക്കെ വെള്ളിയാഴ്ച ഒഴിവാ
ഒയിവ ഏ ചെലെ ശനി ശനിന്റെ ക്ലാസ്സ് വെള്ളിയാഴ്ച്ചെടുക്കും
ആഹ് അങ്ങനെയ മ്മ് ഫുഡൊക്കെ കഴിച്ചോ ന്നിട്ട്
ഫുഡ് കഴിച്ചില്ല കുളി കഴിഞ് വന്ങ്ങനെ ഫോൺ മ്മേ നോ
ഇനി ഫുഡ്ക്ക കഴിച്ച്ഞ്ഞാ ഇങ്ങനെ കടന്നറങ്ങാലോ കൊറചേരം
കിടന്ന് ഉറങ്ങലൊന്നും ല്ല എന്തെങ്കിലുക്കെ ങ്ങനെ നോക്കി ഇപ്പൊ ഇത്ള്ളോണ്ട് ഇതിമ്മല് ഇങ്ങനെ കുത്തിർ കുറേ നേരം സമയല്ല അപ്പോത്തിന് ആഹ് നായിക്കോട്ടെ